ഹലോ അല്ലെ
കേക്കണ്ടോ
കേക്കുണ്ട് വിശേഷമൊന്നുംല്ല ഇപ്പ നാട്ടില് വന്നു സുഖാണ്
ആഹ കോളേജ്
എനക്കാടെ സുഖമാണോ ആ ഞാൻ ഹോസ്റ്റലായിരുന്നു ഇപ്പ ഇങ്ങോട്ട് വന്നു ലീവ് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങോട്ട് വന്നു
ആ മുഹറത്തിന്റെ ലീവ് ഉണ്ടല്ലോ അല്ലേ
ആ അതെ
പിന്നെ എന്തൊക്കെ ആ ലീവ്ണ്ടേ ഞാൻ പിന്നെ വീട്ടിലന്നെ കൊണ്ട് കൊഴപ്പല്ല വല്യ രസൊന്നുല്ല പിന്നെ അവിടെ മഴ ഉണ്ടോ
ആ് ഇവിടെ കൊറച്ചു ദിവസായിട്ട് നല്ല മഴേണ്ട്. വരുന്ന ദിവസം മുതൽ ഇന്നും നല്ല മഴയൊക്കെ ണ്ടായിരുന്നു. എന്ന അവിടെണ്ടായിരുന്നോ മഴ
ഇവിടെ മഴ കൊറവാണ് വേനക്കാലം പോലെ തോന്നണെ
അതെ അവിടെ വെയിലുണ്ട് പക്ഷെ കൊറച്ചു നേരം കഴിഞ്ഞത്തും വീണ്ടും മഴ വരിക പിന്നെ നല്ല മഴയൊക്കെ ഇണ്ട് ഇവിടെ
ശക്ക് ഈ സമയത്ത്ന്നൊക്കെ പറഞ്ഞാ നല്ല മഴ ഈ ഒരു ടൈം ആവുമ്പക്ക് പൊഴെക്കെ നിറയേണ്ടതാണ് പക്ഷെ ഇവിടെ നോക്കുമ്പോ ആ ഒരു സിറ്റുവേഷനെ അല്ല
ആഹ ഞാന് ഹോസ്റ്റല നിന്ന് വരുമ്പോഴത്തേക്കും അവിടെ കൊറച്ച് കൊറച്ച് സ്ഥലത്ത് മഴയും കൊറച്ച് സ്ഥലത്ത് മഴയും ഇല്ലാത്തതു ആയിട്ടൊക്കെയാണ് പിന്നെ ഇവിടെ എത്തുമ്പഴേക്കും നല്ല മഴയുംുണ്ട്വിടെല്ലരും നല്ല വെള്ളമൊക്കെ നിറഞ്ഞ് ഓരോ സ്ഥലത്ത് വേറെ വേറെങ്ങനെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകല്ലേ അതുകൊണ്ടൊ ഒക്കെ ആയിരിക്കും
അെ അവിടെ മലപ്രദേശാണോ അതാണോ മഴ
ആ മലപ്രദേശണ് ഈ സൈഡ് ആ ഈ ഒരു സ്ഥലം ഈ ഒരു ഭാഗത്ത് മലപ്രദേശാണ് അതുകൊണ്ടാണ് നല്ല മഴയും കിട്ടുന്നുണ്ട് അതിന്റേതായിട്ട്
ഉം പക്ഷെ ഞങ്ങളടെന്ന് പറഞ്ഞാ കൊറച്ച് കുന്ന് പോലെയാണ് അതുകൊണ്ട് മഴ കിട്ടുന്നത് വളരെ കൊറവാണ് അതുകൊണ്ട് കെണറ്റ്ലൊന്നും വള്ളം തന്നെ ആയിട്ടില്ല. ശരിക്ക് ഈ സമയാവ്മ്പേയ്ക്കൊരു ക്കനറയണ്ടതാണ് പക്ഷെ ഇപ്പൊന്നും അറിഞ്ഞിട്ടില്ല കാലം പൊഴ ഒന്ന് പൊന്തി വന്നാ വെള്ളം നിറഞ്ഞാലാണല്ലോ
ആ ഇവിടെ ഇവടെ നേരെ തിരിച്ചാണ് അതിന്റെ ഇവടെ ഫുള്ള് മലപ്രദേശവും പിന്നെ ഫുൾ കൃഷിയൊക്കെയാണ് ഈ സ്ഥലത്തെ അപ്പൊ ഈ മഴ മഴ വന്നതിന്റെ വെള്ളം നിറഞ്ഞിട്ടും കൃഷിയൊക്കെ കുറ ക്കെ നാശമായിട്ടും പിന്നെ നല്ല വെള്ളം പൊങ്ങി അങ്ങനെ ഒഴുകി പോവാനായിട്ടുള്ള ഇതി ആ ഒരു ഇതില്ലാത്തത് കൊണ്ട് ഫുള്ള് വെള്ളൊക്കെന്ന് പറഞ്ഞു കൃഷിയൊക്കെ പോകുന്നൊരു സിറ്റുവേഷനാണ് അപ്പൊ അത്രയും മഴ പെയ്യുന്നുണ്ട് ഇവിടെ
അതെ സത്യം പറഞ്ഞ കൊതി ആവുവ ചെയത് ആ ഒരു ക്ലൈമറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല അവിടെ ശരിക്കും ഒരു വേനക്കാലത്തുന്ന് ആ ആ വേന മക്കാലത്തൊന്നും വിട്ട് പോരാത്തൊര അവസ്ഥയാണ് വെള്ളത്തിന് നല്ല പ്രശ്നം ഇപ്പൊ ഞങ്ങൾക്ക്ണ്ടാവും കൊണ്ട് താഴ്ത്തെ കിണറ്റന്നൊക്കെയാണ് അടിക്കുന്നത് അത കുറച്ച് അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോഴേ അടിക്കാനും പറ്റ അത് ചെറിയ കിണാറാണ് അതുകൊണ്ട് വെള്ളമില്ല അധികം പക്ഷെ ഉറവുണ്ട് കേട്ടോ ഇവിടത്തെ കിണറ്റിലാണ ഈ പാറയാ കൊണ്ട് വെള്ളം ഉണ്ട് ഇതായിട്ടുമില്ല
ഇവിടെ നേരെ തിരിച്ചാണ്പ്പ സിറ്റുവേഷൻ ഇവിടെയാണെങ്കി എന്താ സാഹചര്യത്തിന അനുസരിച്ച് എന്ത് കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ വെള്ളം ഇവിടെ വെള്ളം നിറഞ്ഞിട്ട് അതിന്റെ അതിന്റെ തായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ വെള്ളം ഇല്ലഞ്ഞിട്ട് ഇവിടെ വെള്ളം കൂടിയതിന്റെ പ്രശ്നങ്ങളും
അതെ എന്തായാലേ കാലാവസ്ഥയുടെ ഓരോരോ മാറ്റങ്ങൾന്ന് പറഞ്ഞ പണ്ട് എന്നൊക്കെ പറഞ്ഞ കറക്റ്റ് നമുക്ക് അതിന്റേതായ കാലാവസ്ഥ കിട്ടിയായിരുന്നു മഴയ്ക്ക് മഴ ചൂടിന് ചൂടൊക്കെ വെള്ള പ്രശ്നമൊന്നും ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇണ്ടായിരുന്നില്ലേ ഇപ്പ അതിന് പകര എല്ലാ പ്രശ്നമുണ്ട് ഇ മഴ ക്കാല ഇല്ലെങ്കിൽ പോലും എല്ലാ അസുഖങ്ങളും ഉണ്ട് കേട്ടോ ഡെങ്കു അതേപലെ ശികലൊക്കെ ഈ ഭാഗത്ത് കൂടെ ഞങ്ങള ഇവിടുത്തെ കൊറച്ചടുത്ത് തന്നെ എൻ വൺ എച്ച് വണ്ണിന്റെ ഒരാളെ മരിച്ചു അത് ബാധിച്ചിട്ട്
ആ് ഇവിടെ അങ്ങനെ അസുഖത്തിന്റെ പ്രശ്നംന്നുമല്ല മഴയ്ക്ക് വെള്ള വെള്ളത്തിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പ ഉള്ളത് വെള്ളം കൂടുതലായതിന്റെ കൃഷി നശിച്ചു പോണംതിന്റെയും പിന്നെ വെള്ളം കെട്ട കിടന്നിട്ട് ഈെ ചെറിയ ചെറിയ വാഴയുടെ കൃഷിയും അല്ലാതുള്ള തൈകളൊക്കെ കൃഷി ചെയ്യുന്നവരുടെയൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അസുഖങ്ങളുടെ കുഴപ്പൊന്നുംല്ല ഇപ്പോൊ
അവിടെ കൃഷി പ്രശ്നണല്ലേ കൂടുതലായിട്ടും ഇവിടെ അതില്ല എന്തായാലും കുറവാണ് ഇവിടെ കൃഷിയൊക്കെ വളരെ കുറവാണ് പിന്നെ എന്താ വച്ചാ ഈ ഒരു പ്രശ്നം അസുഖത്തിന്റെ അടുത്തൊക്കെ ഈ ഡെങ്കുന്റെ പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വന്ന മഴക്കാലല്ലെ
എന്റെ ഹോസ്റ്റലിന്റെ അവിടെയും ആ സ്ഥലങ്ങളില് ഈ മഴയുടെയും ഈ വെള്ളത്തിന്റെൊക്കെ കാരണം വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കയ അവിടത്തെ മഴയുടെ കാരണം അതേപോലെ ഡെങ്കു പിന്നെ അതേപോലെ ഒരുപാട് എന്താ പ്രശ്നങ്ങളും അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക ഈ മഴ ഇങ്ങനെ ഇടവിട്ട് പെയ്യുന്നതിന്റെയും പിന്നെ അതോല പനിയൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്ക അവിടുത്തെ സാഹചര്യം എല്ലാം മഴ ഇങ്ങനെ ഇടവിെട്ട് പെയ്യും കാലാവസ്ഥ പറ്റാ ട്ടും ഇതിന്റെറെ പ്രശ്നം കാരണം അവിടെയും അസുഖം കൂടിക്കൊണ്ടിരിക്കയാ
അതെ വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാവോ അവിടെ വെള്ളം കെട്ടി
വെള്ളപ്പൊക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷ അതിനനുസരിപ്പ ഇന്നും ഫുള്ള് മഴ പെയ്ത് കഴിഞ്ഞാൽ നാളത്തേക്ക് കുറവുണ്ട് പിന്നെ വീണ്ടും പക്ഷെ എന്ത ഈ വെള്ളം ഇങ്ങനെ ഭൂമീ നിന്ന് ഇങ്ങനെ വറ്റുന്നില്ല അതാണ് ഇപ്പ ഇവിടെ ഇങ്ങനെ ഫുള് കൃഷി നശിച്ചു പോ ള്ളൊരു കാരണമായിട്ട് വെള്ളപ്പൊക്കമായിട്ടൊന്ന വരുന്നില്ല
ആ അതെന്തായാലും ഭാഗ്യായി ഇവിടെ വെള്ളം വെള്ള ഇല്ലാത്തതൊണ്ട് വെള്ളപ്പൊക്കം പ്രശ്നമൊന്നും ഇല്ല പക്ഷെ ഞങ്ങളുടെ എന്റെ ഫ്രണ്ടിന്റെൊക്കെ വീട് പുഴയുടെ അടുത്താണ് അവിടെ വെള്ളം കേറിയാ പിന്നെ വീട്ട കൂടെ അതെ വീട്ടിന്റെ ഫസ്റ്റ് ഫ്ലോറൊക്കെ അധികം വള്ളത്തിലയിരിക്കും അപ്പൊ അവര് മേലത്തെ ഫ്ലോറിലൊക്കെ എണക്കുക
ഇങ്ങനെ മികളുടെ ആ ഒരു ഇങ്ങനെ കൊറച്ച് കുന്നും കുറച്ച് പൊക്കൊക്കെ ആയത് കാരണം വീട്ടിലേക്ക് െ്ന്ന അല്ലാ തോടും പുെ നി കവിു അല്ലാതെ വീട്ടിലേക്ക് വെള്ളം കേയറുന്ന പ്രശ്നങ്ങളൊന്നുംല്ല
അതെന്തായാലും ഭാഗ്യ ഇനി എപ്പോഴാന്നാവ മഴയുടെ വരത് ഓണ സമയത്തൊക്കൊണെങ്കിൽ ആകെ എട്ട്
ഇനിയിപ്പോ ഇനി കൊറെേ മാസങ്ങളുണ്ടല്ലോ മഴ പെയ്യാനായിട്ട് അപ്പൊ ഇനി എന്താ ഇിയും കാലാവസ്ഥ മാറി വരികായിരിക്കും ചപ്പോ ഇപ്പ അവിടെ ചൂടാണെങ്ക ഇനിടെ മഴ കൂ വെള്ളം കൂടാനുള്ള അവസ്ഥയും ഉണ്ടാവുമല്ലോ
അതെ അത് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഓണ സമയത്തൊക്കെ വന്നാൽ നമുക്ക് ആകെ ആഘോഷിക്കാൻ പറ്റ പറ്റുന്ന ഒരു സമയമാണല്ലോ അത് ആ സമയത്തൊക്കെ ഇനി മഴയും ആകെ അടിിപളീന്നായ ഒരു ആ സെലിബ്രേറ്റ് ന്ന് ആഘോഷിക്കാനുള്ള ഒരു മൂളവും
മഴകള് ഇപ്പൊ മഴ നമുക്ക് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കാലാവസ്ഥ മാറാനും പറ്റില്ല അവര് ആ മഴയുടെ കാലത്തായിരിക്കും നമ്മളുടെ പല ആഘോഷങ്ങളും വരുന്നതും മഴ കാരണം ചിലപ്പോ അത് ആഘോഷിക്കാൻ പറ്റാതായി പോകുന്നതൊക്കെ കോളേജ് ലൈഫ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മഴയൊക്ക്െ വന്ന കഴിഞ്ഞാ പരിപാടി ആഘോഷിക്കാനും അതിന്റെ അത ബുദ്ധിമുുകളൊക്കെണ്ടാവുമല്ലോ
പിന്നെന്താ പിന്നെ ഈ ഒരു സമയായ നമുക്ക് കളക്ടറിന്റെ ആ പേജ് നോക്കക്കും കൂ കൂടുതലും കാരണം ഈ സമയത്തൊക്കെ നമുക്ക് മഴ അവധി കിട്ടൂല്ലോ
അതെ ലീവിന് കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും എന്താ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ പേജ നോക്കിരിക്ക ഇതാക്കി മണി ഇന്ന് ലീവ്ണ്ടോ എന്താ നാളത്തേക്ക് മഴയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച്
അതെ അതെ എന്നാ ലീവള്ള ദിവസമാണ് ഈ മഴ പെയ്യൂല്ല ശരിക്കും നമ്മളുടെ ഈ പ്രകൃതിെ ചൂഷണം കാരന ആയിരിക്ക ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരുന്നത് ലെ
അതെ ഇപ്പൊ വല്ലാണ്ട് ചേഞ്ച് ആവുന്നുണ്ടല്ലോ നമ്മള എന്താ എന്താണ് ചൂട് കൂ കൂടുന്നതും മഴ പെയ്യാതിരിക്കുന്നതും അതിറായിട്ടുള്ള കാലാവസ്ഥ എന്താ പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ നമ്മുടെ ഈ കാലാവസ്ഥ മാറി മാറിയുന്നതിന്റെ ഓരോ സാഹചര്യങ്ങളാണല്ലോ അപ്പോൊ എന്താ ഇവിടെ ഒരു സ്ഥലത്ത് ഇത്ത് മഴ കൂടുതൽ ഒരു സമയത്ത് മഴ കുറവ് ചിലവടെ വെള്ളം കിട്ടാഞ്ഞിട്ട്
അതെ അതെ ഇ ശരിക്കും ഈ സ്കൂള് സ്കൂളുകളൊക്കെ ഏപ്രിൽ മെയയിലൊക്കെ പൂട്ടണുന്നത് ഈ വെള്ളപ്രശ്നം കാരണം ഇ ജൂണില് തുറന്നിട്ടും കാര്യല്ല അപ്പോഴ വെള്ള പ്രശ്നംുണ്ട് നമ്മുടെയൊക്കെ സ്ക്കൂലില് കിണറ്റിലൊന്നു വെള്ള ട്ട കുട്ടികൾക്ക് പറഞ്ഞ എൽ പി സ്ക്കൂളുകൂടി ആവുമ്പോ അവർക്ക് വെള്ളം കൂടുതൽ ആവശഅവർക്ക് ബാത്ത് യൂ ചെയ്പണെില ഇപ്പോ ഫു് കഴിട്ട് ഭക്ഷണം കഴിച്ചിട്ട് യൂസ് ചെയ്യണെങ്കിൽ അവ കുണ വരേ അധികം വെള്ളം ഉപയോഗിക്കില്ലേ
അങ്ങനെയുള്ള സ്ഥലങ്ങളില് മഴ കിട്ടാത്ത സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരും ഒത്തിരി ഉണ്ടാവും പ്പ അവരുടെ സിറ്റുവേഷൻസും വളരെ മോഷാ പാണ് കാരണം വെള്ളം കിട്ടാഞ്ഞിട്ട്കൃഷിക്ക് ആവശ്യമായ വെള്ളം വേണം അല്ലാതുള്ള ആവശ്യങ്ങളും എല്ലാം ബുദ്ധിമുട്ടില ആാവിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു കാലാവസ്ഥ കാരണം
അതെ ശരിക്കും ഈ ഒരു ഇടവമാസം തുടങ്ങുമ്പോ തന്നെ നമുക്ക് കിട്ടേണ്ടതാണ് ഇടവപ്പാതയിലല്ലെ ശരിക്കും മഴ പെയ്യ
ആ അദ്യം തുടങ്ങുമ്പോ തന്നെ മഴ വരേണ്ടതാണ് ഇപ്പൊ ഇതിപ്പോ മഴ കുറവ് ാണ് ഈ ഈ ഒരു വർഷം തുടങ്ങുമ്പോ തന്നെ മഴ കുറവാണ് അപ്പ പിന്നെ ഇത് എന്തൊക്കെ പ്രതിധ സന്ധികൾ ഉണ്ടാവന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല
അതെ ഇനി മഴ പെയ്യണ്ച്ചാ അതെ മഴ പെയ്താ പിന്നെ ടെൻഷനാ അയ്യ് അത് ഏ മുല്ലപ്പെരിയാറിൻ്റെകാര്യം ആലോയിക്കുമ്പോഴാണെങ്കിലും പല ഡാമുകളാലോയിക്ക മ്പഴാണെങ്കിലും നമുക്ക് ഓരോരോ വാർത്തകള് കേൾക്കുമ്പതന്നെ പേടിയാണ്
അതെ ഇവിടെ മഴക്കാലായിക്കഴിഞ്ഞാ കൂടുതലും പേടിക്കണന്നത് ഈ എന്താ ഡാമുകള് തൊറന്നു വിടുന്നാണ് ഏ പ്പോ പ്പ പാലക്കാടായതോണ്ടന്നെ ഇവ്ടത്തെ പല ഡാമുകളും തൊറന്ന് കയിഞ്ഞാ മഴ സമയത്ത് നമുക്ക് ഒരുപാട് വെള്ള ള്ളത്തിന്റെ പ്രശ്നങ്ങള് വരും. കൃഷികള് നെറഞ്ഞിട്ടും സ്ഥലങ്ങള്, റോഡുകളൊക്കെ മുങ്ങിയിട്ടും അങ്ങനെയുള്ള പ്രശ് നങ്ങള്. വീടുകളിലെക്ക് വെള്ളം കേയറുന്നില്ലെങ്കിലും ഡാമുകൾടെ ഒരു പേടി ഇണ്ടാവും
അതെ അതെ ഇവടത്തെ അടുത്ത് കാഞ്ഞിരപ്പുഴ ഡാമില് ഇതേപോലെ വെള്ളം തൊറന്നു വിട്ടപ്പൊറോഡ്ന്നെ പൊ